ആഹ് മ്മച്ചു എവടെ മു എവടെ മുത്തേജ് ഒരു വിവരുല്ലല്ലോ
നമ്മള് ഇവടെക്കെണ്ട് എന്തൊക്കെ അ ൻ്റെ വർത്താനം
നമ്മളെന്താ അങ്ങനെ പോണു കൊഴപ്പൊന്നുല്ല അന്റോ
എന്താ ഞമ്മളും ഇതേപോലെയൊക്കെ പോണ് ഞാൻ അങ്ങനെ വെറുതെ കുത്തിർന്നേ ഓരോ കാര്യങ്ങള് ആലോച്ചിതിരിക്കേ
എന്തെപ്പജ് അ ആലൊയ്‌ച്ചാ മാത്രംത്ര പയെ ആളെ ആലോച്ചിരിക്കാ
അല്ലേ ഈ മൊബൈൽ ഫോൺ കണ്ടു പിടിച്ചാനൊ സമ്മയ്‌ച്ചണല്ലേ
ഹേ യ്‌ അ തക്കെ എന്താ മൊബൈല് കണ്ട് പിടിച്ചത് നല്ലല്ലേടാ
ഏഹ് ഓ ആ മൊബൈല് ഈ മൊബൈൽ ഇല്ലങ്കിൽ ഇപ്പൊ നമ്മളെ കാര്യകെ ആലോചോക്കാ അനക്ക് ഇപ്പൊ ഇച്ച് വിളിച്ചണെങ്കിൽ തന്നെ സാനം വാ ണ്ടെ
ആഹ് സേഫ് ടിയാണ് ഓ അത് പറ്റി പറയല്ലേ പണ്ടത്തെ ആൾക്കാര അവസ്ഥന്ന്ജ് ആലോചോക്കജ്
ആഹ് അപ്പ അതന്നെ പറയണതേ പണ്ട് ഒലെന്താ കാട്ടീന്
പണ്ടോ ഒരു കത്തയച്ചാല് ഇപ്പൊ എത്രപ്പ കറക്റ്റ് നക്ക് അറിയില്ല ഒരാഴ്ചക്കെ തോണുന്നുണ്ട് എത്തു മ്പത് ഇന്ന്പ്പം അയച്ചാല് പ്പം അടുത്ത ആഴ്ചള്ളു എത്താ
ഞമ്മക്ക്‌പ്പോ എന്താ ഒരു രണ്ട് ഞെക്കലൊക്കിയപ്പൊ ബന്ധപ്പെടാൻ പറ്റ്ല്ലേ
പണ്ട്ത്താ സോഷ്യൽ മീഡിയെല്ലെപ്പം ഫുള് കളിച്ച് ണേ ഐ ഐ അയ് എന്തൊക്കെ ഇപ്പോ
പക്ഷെ മൊബൈല് കൊടുന്നത് നല്ലൊരു കാര്യയിട്ടോ
മൊബൈൽ കൊടുന്ന നല്ലത് തന്നെ നമക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അയ്‌ല് കൊറെ പ്രശ ദോശണ്ട് ദിനാലെ
ദോഷങ്ങളുണ്ട്
മ്മ് നമ്മക്കിപ്പോ എവിടെലൊക്കെ പെട്ടാല് ഇപ്പോ ഇപ്പ ജീപേ വന്നോണ്ടേ ജീപേ വന്നോണ്ടേ മറ്റേപ്പ നമ്മളെ കയ്യില് പൈസ ണ്ടായിലാന്ന് വരും, അല്ലിപ്പോ മ്മള് എവ്ട്ക്കേലും പോവുമ്പോ പൈസ കജ്ജ്ന്ന് പോയീന്ന് വരും.
ആഹ്.
ഏഹ് ഫോണില്ലെ ഇജൊന്ന് ആലോയ്ചോക്കാ അവസ്ഥ. അറിയാത്ത, അറിയാത്ത ഏതേല് അറിയാത്ത. ത്തത് സ്ഥലത്താ മ്മള് പോയി നിക്ക്ണ് ജൊന്നാലോയ്ച്ചോക്കാ.
ഹും ഞമ്മക്ക്. ഗൂഗിൾ മാപ്പ് നോക്കാ വരെ ഫോൺ വേണം എന്തിന് കക്ക് ക്കൂസ് പോവുമ്പൊ വരേ ഫോണില്ലാതെ കുത്തിരിക്കാ കജ്ജ്ണില്ലടാ.
ഹേയ്.
ഡേഹ്.
ആൾക്കാര് ഫോണായിട്ട് നല്ല അഡിക്ഷൻ ആയ്ക്കുണു പ്പൊ.
രാവിലെ രാവിലെ നീച്ചാ ആദ്യം നോക്ക മ്മള് എന്താ ഫോണ്.
കോള്.
ഏഹ് ന്ന്ട്ട് നേരം വെൾത്ത് നീച്ചാ ആദ്യം ഒന്ന് ഫോണ് നോക്കും. ചായുട്ച്ചുമ്പൊ ഫോണ്, ചോറൈച്ചുമ്പൊ ഫോണ്, ഇരുവത്തിനാല് മണി. കൂറും ഈ സാനം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ. ഞാൻ ന്റെ കാര്യം പറയട്ടോ പത്ത് മിനിറ്റ്, പത്ത് മിനിറ്റ് കടുമ്പോൾ ഞാനീ ഫോണ് ട്ക്കും എന്തേലും. എന്തേലൊക്കായിറ്റ് പോവും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ എന്തായാലും കജ്ജില് ഫോണ് ണ്ടാവും. ഏഹ് ചങ്ങായി ചാർജ്ക്കായിറ്റ് ഒരു പവർ ബാങ്ക് വരെ വാങ്ങിയാന്.
ആഹ്, ഹാ ഫോണല്ലേ. ഫോണ് ഞമ്മളിപ്പോ ന്റെ പയെ ഫോണ് മാറ്റാൻ കാരണം ന്താ ചാർജ്ക്ക്ള്ളാ. ചാർജ് കെയിഞ്ഞ ഫോണ് ഞമ്മളിപ്പോ എങ്ങനെ ഉപയോഗിച്ചോ.
അതന്നെ ഞാൻ ന്ന്ട്ട് ഈ ഫോൺ ഈ ഫോണില് ബാറ്ററി കിട്ടായിറ്റെ.
ഞമ്മക്കൊക്കെ നൂറ് ശതമാനത്തുമ്മന്ന് അനങ്ങാത്ത ഫോണാ വാണ്ടെരാ. ഉം പഷേ ഇതോണ്ട് നല്ല. ഉപകാരങ്ങള് ഉണ്ടായിക്ക്ണുട്ടോ ഞാനൊക്കെ മറ്റേ എന്റെ പ്ലസ് ടു കാലഘട്ടത്തിലേ ഫുള്ള്. ക്ലാസ്സും കണ്ടത് അതെൽപ്പോ സ്കൂള്നൊന്നും ച്ച് മനസ്സിലായിൻ ലാ. ഞമ്മളെന്ത ച്ചാല് സിലബസ് മാറ്യെ മയിരേനു കാരണം ഞാനൊരു പത്ത് വരെ മലയാളത്തിലല്ലേ പഠിച്ചേ.
ആഹ്, ആഹ്.
പിന്നെ നമ്മള് പ്ലസ് വൺ, പ്ലസ് ടൂ ക്കോകുമ്പോ. ഇംഗ്ലീഷ് മീഡിയാവൂലെ ഇംഗ്ലീഷ് മീഡിയത്ത്ക്ക് പോയമാരിയാവൂലെ സയൻസൊക്കെ ആവുമ്പോ.
ഉം, ഉം.
ഏഹ് അപ്പൊ നല്ല കേതിയേടേനു ബുദ്ധിമുട്ടേനു.
ഉം ഉം.
അപ്പൊ ന്റെ തൊണക്കാരൻ പറഞ്ഞു എന്റെ കൂട്ടുകാരനെ ഓന് ഇങ്ങനെ ട്രിക്ക് ഉപയോഗിച്ചലാണ് റഞ്ഞു. ഞമ്മള് പ്പോ ഐന് അന്നും വല്ല്യെ തില്ലാ ഫോണ് ഗെയിമ ച്ചും നല്ലാതെ നമ്മളീ യൂട്യൂബിലൊന്നും വല്ല്യെ ഇതല്ലല്ലോ റീല് കാണാനല്ലാതെ ഇങ്ങനെ ഒരു കാര്യൊക്കെ അതില് നടതക്കും നില്ലത്. ഏഹ് അന്ന്. എ അള്ളാ ഓൺലൈൻ പഠനം കൊണ്ടാ നമ്മളിപ്പോ. ഞാൻ ഇഞ്ചത് പറയാട്ടോ ഓൺലൈനില് ആ പഠനംണ്ടായോണ്ടാണ് സത്യം പറഞ്ഞ ഇച്ചാ പ്ലസ് ടു. നെ നല്ലേൽക്ക് പഠിച്ചാ പറ്റ്യേത്.
ആഹ് അപ്പൊ അതന്നെ പറഞ്ഞത് പഷേ ഇന്റെ. ഞമ്മകൊക്കെ റഞ്ഞല് മൊബൈലില്ലാതെ കജ്ജ്ണൂല്ല പഷേ ഇത് ഇല്ലാതെ നടക്ക്ണോല് പ്പൊ എത്രാള്ണ്ടറിയോ.
ഉം. പണ്ടത്തെ ചെല ആൾക്കാര്ക്ക് ഫോണു ആയിട്ട് ഒരു കണക്ഷനും ഇല്ലടാ ഇപ്പഴും പയേമാരി തന്നെ.
ഇജെജാന്നാലോയ്ച്ചോക്കാ നെറ്റ് ഇല്ലെങ്കി ഇപ്പോം ഞമ്മളൊരവസ്ഥ ഇൻറർനെറ്റ് കണ്ട് പിടിച്ചില്ലെങ്കില്.
നെറ്റിന്റെ കാര്യം മിന്നാന്നാ, ഇന്നലെ ഇന്നലെ ന്റെ നെറ്റ് കയിഞ്ഞേ.
ഉം.
കൈഞ്ഞതിപ്പോ കൈഞ്ഞിട്ട് ഒരു മിറ്റായിട്ടില്ല.
ആഹ്.
ആകപ്പടെവെ പ്രാളം ഫോൺ എടുക്കുമ്പോ എന്തക്കും കേയറാൻ പ റ്റില്ല നെറ്റ ഇല്ല ഒന്നും പറ്റൂല എന്ത് എടുകണെന്ന് നെ റ്റ വണ്ടേ
ആഹ അതന്നെ ആഹ
കയറ്റിയ പതിന് ഒരു മുന്നൂറ്റി അമ്പത്
ആ
നടക്കൂലല്ലാതെ
ഞ്ഞിപ്പോ നേരം പോണെങ്കി വല്ല പടം കാണാനോ വല്ല സിനിമ ഒൽ ച്ച സിന ടെലഗ്രാമ കൂടി വലിച്ചാണ് എന്തിനേലും കയറ്റേ ഈ സാധനം വേണ്ടേ
നെറ്റി ല്ലാതെ എങ്ങന നടക്കാനാ
ആ അപ്പം അതന്നെ പറഞ്ഞത്
ഓഹ് ഓഹ് ആ ടെന്റ് ആഹ് പറേ ആവൂ അല്ല ഇതിന് ഇപ്പോ എന്താ വെച്ചാലേയ് മെരിറ്റ്സും ഉണ്ട് ഡീമെരിറ്റ്സും ഉണ്ട്
ആഹ്
ഏഹ് നല്ലവണം എന്തപ്പോ ഉപയോഗിച്ചാല് ആപത്താണ് ഇന്നാ അത്യാവശ്യം ഉപയോഗിച്ചാ ഉപകാരമാണ്
ആഹ് അതന്നെ പറഞ്ഞത്
ചെലോര് അങ്ങനെ അഡിക്റ്റ് ആയി കഴിഞ്ഞാ പിന്നെ വേറെ പെടുത്താൻ പറ്റൂല
നമ്മള ശരീരത്തിനും കേടാണ് ആരോഗ്യത്തിനും കേടാണ്
പിന്നെ കുറേയക്കെ സ സമയം ലാഭിച്ച കേട്ടാ സമയം ഇതുകൊണ്ട് നല്ലോം ലാഭിച്ചാ
ആഹ്
ഇപ്പൊ ഞമ്മളിപ്പോ ഒരു സിനിമ കാണാൻ പോകുവാണെങ്കില്
ആഹ്
പണ്ട് നമ്മൾ സിനിമകാണാൻ പോണേ എങ്ങനെയാണ് ഒരു വണ്ടിയൊക്കെ എടുത്ത് അവിടെ പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത് ടിക്കറ്റ് ചിലപ്പോ കിട്ടിയില്ലന്ന് വരും
ആഹ് ആഹ്
ഫോൺ ഇണ്ടായണ്ട് ഇപ്പോ എന്താ ഇരിക്കുന്നോട്ത്ത് ഇരുന്നാണ്ട് ബുക്ക് ചെയ്താൽ മതി ഒരൂ പ്രശ്നം മല്ല
അതന്നെ ഇപൊക്കെ ഫുള്ള് മൊബൈലല്ലേ നേരെം വെളുത്താ നീച്ച സാന എടുക്കണം കയ്യിൽ എടുക്ക ക്ക്ണ സാധനം എന്താ മൊബൈല്
ഉം ഹ
അതില്ലാതെ കക്കൂസ് കോലും പോകാ ൻ പറ്റാത്ത കോലാണ് ഞമ്മളൊക്കെ ഒരു അവസ്ഥ ഞൻ ഇപ്പൊ ഇജ്ജെ രാവസ്ഥ അവസ്ഥ യാണ് പറയണുന്നത് ഏഹ് ഇനി ഇജോന്ന് ആലോയിച്ചോക്ക് ക്കാ ഇപ്പൊ ജനിച്ച ഞമ്മളൊക്കെ ഫോ ണണ്ട എട്ടാം ക്ലാസ് ഒമ്പാം ക്ലാസ് മുതൽ ശേഷമാണ് ഇപ്പൊ ജനിച്ചിണെ കുട്ടിയക്കെ ആദ്യം മാങ്ങി കൊടുക്ക്ണ ഫോണാണ്
ഇപ്പോ ജനിക്കുന്ന കുട്ടിആള് ഇപ്പോ ആദ്യം ഓലെ ഇമ്മാന്നെ ഓലെ അയിനെ ഓലെ രക്ഷിതാക്കളെ ഓല് കാണണ്ടോന്ന് ആർക്കറിയാ ഫോൺ ആദ്യം കാണും ഓല്
ആഹ് അപ്പൊ അതന്നെ പറഞ്ഞ അ അങ്ങനത്തെ ഒരു കാലഘട്ടത്തേക്ക് മാറിക്കൂണ് നമ്മളെ സോസൈറ്റി
ഇജ് റില്ലൊക്കെ കണ്ടക്ക്ണോ ഈ കുട്ടികള് ഫുഡ് കഴിക്കാൻ നിന്നുമ്പളേ
ഉം ഉം
ആദ്യം നമ്മള് എന്താ ഇപ്പോ വടി എടുക്കും അപ്പൊ കുട്ടികള് ഫുഡ് തിന്നും രണ്ട് ഒരു ആയിരത്തി ത്രി രിയില് കാണിക്കും
ഉം ഉം
പിന്നെ ഒരു രണ്ടായിരം ഒക്കെ ആകു ബോത്തിന് ഇപ്പോ ബെൽറ്റാവും ബെൽറ്റോണ്ട് തല്ലും പറഞാണ്ട് പേടിപ്പിക്കും പിന്നെ രണ്ടായിരത്തി കത്തി കഴിഞ്ഞ രണ്ടായിരത്തിപതിനഞ്ച് ഒക്കെ ആകുമ്പോത്തിന് ടീവി മ്മക്കാവും ടിവി കാണിച്ചു കൊടുത്ത ഫുഡ് തിന്ന്ണ് ആവും
ഉം
ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടക്കൊയപ്പോ ഇരുപത്തിയാറെക്ക ആയപ്പോ കുട്ടികള് വടി കാണിച്ചാലും പേടിച്ചൂല എന്താണിച്ചാലും ചോർ തിന്നുലാ ഫോണ് കാനിക്കാൻ കൊടുത്ത അപ്പൊ എയ്യിലെ പോണ് ഒല്ക്ക് തന്നെ അറിയില്ല
അതെന്നെ ഇപ്പൊ ഞാൻ പറയുന്ന കോക്ക് ഞമ്മളെ കുടുംബത്തിൽ തന്നെ ഇണ്ട് ഒരു കുട്ടി ഏഹ് ഓനിക്ക് ഫോണണ് കാണിച്ചു കൊടുക്കാതെ ഓന് ഒരു അക്ഷരം മുണ്ടൂല്ല ഒരു സാധനം എന്തെങ്കിലും തിന്നണം എന്നുണ്ടെങ്കിൽ എന്താ ഫോണിൽ കാണണം അങ്ങനത്തെരു ജനറേഷനായി മാറിലെടുത്തി നമ്മളുടെ സമൂഹം
അതാണ് ഇതില്ള്ള ചെറിയ പ്രശ് ആഹ് നമ്മളീ സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാല്
ച്ചാല് വേറൊരു പ്രശ്നം ഇതില് വല്യയൊരു വേറൊരു കളി നടക്ക്ണ്ട് എന്താറിയോ?
ഉം
ഞമ്മള് സ്വകാര്യായിറ്റ് എന്തേലുവൊക്കെ എടുത്ത് വെച്ചാല് നമ്മളെ ഞമ്മളെ സ്വാഭാവികായിറ്റ് ഇപ്പ ഞമ്മളെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങള് ഞമ്മളെ മൊബൈലില് ഇണ്ടാവല്ലോ?
ആഹ്
മൊബൈൽ ആരെേലും ഹാക്ക് ചെയ്താല് സെക്യൂരിറ്റി ഒക്കെ ഓൺ അല്ലെങ്കിൽ മൊ എന്തേലു ഒന്നാക്കിയതാ കയിഞ്ഞീല്ലേ
ആവൂ സെക്യൂരിറ്റി പണി കിട്ടോന്നോ ചെറുങ്ങനെ എനിക്കൊന്ന് കിട്ടിയതാണ് ക്കു എന്തൊക്കെ പ്രശ് ആഹ് ആഹ് ആഹ് എന്തോ പ്രശ്നണ്ടായി ആരൊക്കെച്ച് വിളിക്കാ എന്റെ ഫോണന്ന് എന്താടാ അങ്ങനെ ഇങ്ങനൊക്കെ ച് ചെയ്യണു ചോയിച്ചു അത് ഞമ്മക്കിത് അറിയോ ഇപ്പോ എന്താ സംഭവന്ന് അപ്പൊ നമ്മള് ഇങ്ങനെ ഒന്ന് ചോയിച്ചോക്കി പറഞ്ഞിട്ട് ഇന്റെ ഫോണിൽ അയത് ഇമെയിലൊക്കെ ലിങ്ക് അയിക്കണു അതൊക്കെതില് പ്രശ്നാ പിന്നെ രോഗം നല്ലോം കൂടു ഇതിനാലെ
അതെന്നെയാ പറഞ്ഞതെ പ്രശ്നങ്ങൾ ധാരാളം ഇണ്ട് പക്ഷെ ഇച്ച് ഒന്ന് ഇച്ചൊക്കെ പറഞ്ഞാലേ ഈച്ചെക്കെൻ എന്താറിയോ രാത്രി രണ്ട് മണി വരെ ഈഫോണ് മ്മെ കളിച്ചുത്തിരിക്കാ പിന്നെ ഇല്ലത് ഒരു ആറ് മണിടെ ഒറക്കാണ് ഈ നാല് മണിക്കൂർ ഒറങ്ങാ നാ മണിക്ക് നീച്ചാ എന്തേലും പിന്നേം നേരം വെളുത്ത് ചെലപ്പോ ഫോണെടുക്കും അല്ലെങ്കി എന്തേലും ഒക്കെ ആയിറ്റ് പണ്ടൊക്കെ പറഞ്ഞാല് ഒമ്പത് മണിയായപ്പത്തിന് കടന്നൊറങ്ങിയ കാലേനും ഇപ്പോ ഒമ്പത് മണിയൊക്കെ പോയിറ്റ് പത്ത് മണി പതിനൊന്ന് മണി പോലും ആവണില്ല
ഇപ്പഴും ഇങ്ങനെ ആലോയിച്ചും ഇപ്പ ഇപ്പളൊക്കെ ഞാൻ നീച്ചുമ്പണ്ടല്ലോ എനിക്ക് നീക്കാനും തോന്നൂല എന്നാ ഒറങ്ങാനും തോന്നൂല ആകെ ഒരു ക്ഷീണം എന്തോ മാതിരി എന്തോ ഒന്ന് ഉള്ളില് അലട്ടണ മാരി പണ്ടൊക്കെ പറഞ്ഞാല് നീച്ചയിഞ്ഞാ എന്തൊരു എനർജിയൊക്കെയാന്ന് അറിയോ ആദ്യം തന്നെ ഒറങ്ങിയങ്ങ് മണ്ട് ഈ ചോറും
പിന്നെ ഇപ്പ ഞമ്മളെ പോലത്തോക്ക് കണ്ടുപിടിച്ചെരു സാധനാണ് ഈ മൊബൈല് പിന്നെ അതു അല്ല ഞമ്മക്കിപ്പ
ഞമ്മക്കെന്നെ അതല്ലേ ഞമ്മ നോക്കാ ഞമ്മക്കെന്നെത് കൊറെ പ്രശ്നാണ് അപ്പ ഇജ് ഇപ്പത്തെ ഈ കുട്ടിയാളെ അവസ്ഥ ആലോയിച്ചോക്കാ
ആഹ് ഇനി പോട്ടെ ഇനി വെര്ണ ഞമ്മക്ക് ഇണ്ടാവണ കുട്ടികള അവസ്ഥ ഒന്നാലോയിച്ചോക്കാ
ഏയ് ഞമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാലു നമ്മള് ഓലിക്ക് കൊടുക്കൂലന്നൊക്കെ പറയും പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മള് കൊടുക്കും
കാരണം അതല്ലാതെ ഉണ്ടാവൂല്ല അങ്ങനത്തെ ഒരു സമൂഹായി മാറി തൊടങ്ങി ഇപ്പ എന്താ ചോയിച്ചാ പണ്ടൊക്ക് ക്കെ മൊബൈലിന് ഭയങ്കര ഡിമാൻഡ് ആയിനു ഇപ്പൊ എല്ലാ ഫോണിനും ഡിമാൻഡ് കൊറഞ്ഞില്ലേ സാധനം ബൾക്ക് ആയിട്ട് കൊറെ അറങ്ങലടത്തില്ലേ ഏഹ് പണ്ടക്കെ പത്തായിരോ ഇരുപതിനായിരോ ഉറുപ്പ്യ കൊടുക്കണം ഒരു ഫോണിണ്ട് ഇപ്പൊ എന്താ രണ്ടായിരം ഉറുപ്പ്യ ഇണ്ടെങ്കിൽ നമ്മക്കൊരു ഫോണ് കിട്ടും.
ഇത് ഇപ്പ എല്ലാർക്കും ഫ്രഷ് വേണന്നൊന്നൂല്ല
സെക്കൻഡ് മതി ഉപയോഗിച്ചാ മതി രാവിലെ നീച്ചാ ഒന്ന് ഇൻസ്റ്റഗ്രാമ് ഒന്ന് വാട്സ്ആപ്പ് പ്പ് ഈ രണ്ട് സാധനം തൊറക്കാത്ത ഒരു മനു ഷ്യന്മാരും ഉണ്ടാവില്ല നീ തൊണ്ണൂറ്റൊമ്പതെ പോയിന്റ് ഒമ്പത് ശതമാനം ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചാത്ത ആൾക്കാര് ആരും ഉണ്ടാവില്ല
പിന്നെന്താ സോഷ്യൽ മീഡിയെനെറ്റ് സോഷ്യ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാത്ത എന്താപ്പോ ആരും ഉണ്ടാവില്ലാന്നല്ല എന്ത കുട്ടികളാണ് ഇതില് കൂടുതൽ അടിറ്റയിക്കണ്
ആഹ ഇൻസ്റ്റഗ്രാം കണ്ടപിടിച്ചിട്ടില്ലേ നമ്മൊ ഒരു അവസ്ഥ ഒന്ന് അാലിച്ചച്ച്ോക്കാം
ആ ഇൻസ്റ്റഗ്രാം് പക്ഷെ അതിന് പണ്ടൊക്കെ ഇപ്പോ യൂട്യൂബിന് ഫുള്ള് ഫേമസ് അയിെ പിന്നെ വാട്്സപ്പായി പിന്നെ ഇപ്പോൊ ഫേസ്ബുക്ക ആായി ഇപ്പൊ ഫുൾ ഇൻസ്റ്റഗ്രാാം അപ്പ അതിന് വേറെ ഇപ്പൊ വേറെ രീതിക്കണപ്പോൾ ആൾക്കാർെ ചിന്തിക്കുന്നായി ഫേസ്ബുക്ക് ഫുള്ള് ഈ തന്തവായ ബല്ലക്ക് ഏ ഇൻസ്റ്റാഗ്രാമ കൊള്ള ഈ കുട്ടിയക്ക്
ന്യൂ ന്യൂജ ന്യൂജൻ ആൾക്കാർക്കൊക്കെ ഇൻസ്റ്റഗ്രാാം ആണ് ഫേമസ് ഏ സന്തായിപ്പ ഇല്ല ആ ഓൾഡ് ആൾക്കാാരക്കൊക്കെ ണ്ടല്ലോ ഒക്ക് ഫുള്ള് ഫേസ്ബുക്ക് ആണ് അങ്ങനെയൊക്കെപ്പത്തെ ടോക്ക്
ആ പറയാന വച്ചാ കൊറ കാര്യങ്ങൾ പറയാനണ്ട് നമുക്ക് എന്തായാലും ഡ കൃറ്റയരായിട്ട് നേരിട്ട് കാണുമ്പോ ഒന്ന് സംസാരിച്ചണം
ഓ ഫോണിന ഒന്നന്ന് പറ്റി പറഞ്ഞാലേ ഏ അതിനെ പറ്റി പിന്നെ നമ്മ ള്ഒരു പത്ത് മണിക്കൂർ ക്ലാസ് എടുേണ്ടിരും
ആ അന്നെ ഞാനെന്നാലെ നമ്മുക്ക്ി ഡീറ്റ യിൽകാണുമ്പോന്ന് സംസാരിച്ചാ
ആ ആ ഉ വിളിക്ക
ഉ ഒക്കെടാ